ആഹ് കേൾക്കില്ലേ?
ആഹ് കേൾക്കുന്നുണ്ട്. എന്താ പണി? ജോലി ഒക്കെ കഴിഞ്ഞോ?
ആഹ് ജോലിയെക്കെ കഴിഞ്ഞു. ഇങ്ങനെ ഫ്രീ ടൈം അല്ലേ ഉച്ച സമയത്ത്.
ആഹ് ആഹ് ഉം ഉച്ചക്ക് ഒറങ്ങാറുണ്ടോ?
ഇല്ല ഒറങ്ങാനൊന്നു ഇല്ല ഉച്ചക്ക് ഒറങ്ങിയാ പിന്നെ രാത്രി ഒറങ്ങണെ കൊറെ ടൈം മാവും. പിന്നെങ്ങനാ
ഏയ് എനിക്ക് കൊർച്ച് ടൈം കൂടി ഒറങ്ങണം. ഇന്ന് കൊറ്ച്ചെങ്കിലും ഒറ്ങ്ങണം ഒറ്ങ്ങീട്ടില്ലെ ആഹ്
ആഹ് ഒറ്ങ്ങീട്ടില്ലെങ്കിൽ ചെലോൽക്ക് ഒര് തലവേദനൊക്കെണ്ടാവും അ
ആഹ് ഇന്ക്ക് തലവേദന വെരും ഉം തലവേദന വെരും. ഒറ്ങ്ങി കൊറ്ച്ചൊര് പത്ത് മിൻറ്റ് ഒറ്ങ്ങ്യാലും മതി.
ആഹ്
ഉം ഒറ്ങ്ങ്യാ ആഹ്
ഇന്ന് ഒറങ്ങീട്ട്ണ്ടാവുലാലേ?
ആഹ് ഒര്പത്ത് മിൻറ്റ് ഒറ്ങ്ങ്യാ പിന്നെ കൊഴപ്പല്ല അല്ലേ പിന്നെ ഹും ഞങ്ങളെ മഅ് രിബിന്റെ ടൈമിലൊക്കെ ഒറക്കം വെരും തലവേദനാവും ഒന്ന്നൊര് ആഹ് ഇൻട്രസ്റ്റ്ണ്ടാവുല അപ്പൊ കുട്ട്യളെ പഠിപ്പിക്കാനോ ഒന്നിനൊരു മൂഡ്ണ്ടാവുല.
ആഹ് അഹ് സമയത്താണെങ്കി എന്തേലൊക്കൊന്ന് പ
ആഹ് പഠ് അധികം നേരല്ല അപ്പ പിന്നെ ഞാൻ കൊർച്ച് കുട്ടിനൊർക്ക്യാ ഞാൻ കൊർച്ചേരൊന്നൊർങ്ങും.
ആഹ് ചെറ്യേ മക്കള്ണ്ടോ? എൽ കെ ജിയിലെക്കെ പോണ മക്കള്ണ്ട?
എൽ കെ ജിൽള്ള് ചെറ്തിന് രണ്ട് വയസ്സായ്ട്ടില്ല.
ഉം ആഹ് ഹാ
ഉം
എന്താ ങ്ങട്ട് ഒറ്ങ്ങാണോ ചെറ്യേ ആളൊറ്ങ്ങാണോ?
ആഹ് ചെറ്യാൾ ഒറ്ങ്ങ്യാലൊള്ളൂ പറ്റൊള്ളൂ. അപ്പത്ത്ന് ആളൊറ്ങ്ങി.
ആഹ് ഫുഡയ്ച്ചിലേ?
ആഹ് ഫുഡ് കഴ്ച്ചു. ഉം അവ്ടെ ഫുഡെയ്ച്ചിലേ? ആഹ് പിന്നെ ബീഫയ്റ്റ് മെൽ ആഹ് എന്തേ ഐറ്റംസൊക്കെണ്ടാക്കോ?
ആഹ് ബീഫോണ്ട് ഇന്ന് ബീഫും ചക്കിം കൂടി വെക്കൂല്ലേ അതറിയോ?
ആഹ് ആഹ് അതറ്യാ ചക്കിം ബീഫും.
ഉം ഉം അങ്ങനെച്ചെക്കാ
ആഹ് ആഹ് പിന്നെ ചപ്പയും ബീഫും വെക്കൊല്ലോ.
ആ കപ്പിം ബീഫും വെക്കും
ആ
നീ ചക്കിം ബീഫും എ എല്ലാ ഭാഗത്തൊന്നും ഇല്ല്യാ അതോണ്ടാ ചോയ്ച്ചേ മറ്റേ പിന്നെല്ലാരും വെക്കും
ആ എല്ലാരും വെക്കും ഉം ഞാൻ കഴിച്ചിട്ട്ണ്ട് ഒരു തവണ പിന്നാ മറ്റേ ചക്കിം ബീഫും നല്ല ടേസ്റ്റ്ണ്ട് ഞാനര് ഒറ്റപ്രാവ്ശ്യം ഉം
മൽപ്പുറം ജില്ലേലൊന്നും ഇല്ലയ്ന് ഇന്റെ വീട് മൽപ്പുറം ജില്ലേലേയ്നു അവടൊന്നു ഇണ്ടായില്ല ഇപ്പൊ ഇവടെ വന്നപ്പളാണ് ഇങ്ങനെള്ളതറീണെ
ആണ് ലെ ആ അങ്ങനെ കേട്ട്ട്ട്ണ്ട് ഞാന് ഞാൻ കഴ്ച്ചിട്ടുണ്ട് ഒറ്റ തവണ
ഉം
ഇപ്പ പിന്നെ ചക്കണ്ടല്ലോ ചക്ക കഴ് അവ്ടൊക്കെ ചക്കണ്ടോ
ആ വടെ ആ മാങ്ങപ്പം കഴ്ഞ്ഞു ചക്കണ്ട്
ആഹ്
ഉം മാങ്ങ മാങ്ങന്റത് കഴ്ഞ്ഞിലേ കൊർച്ച് ഉം ഇപ്രാവ്ശ്യം നല്ലോണ്ടയ് ക്ക്ണ് മാങ്ങ
ആ ആ ആ മാങ്ങ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് പിന്നെത്തീ ഏ മാങ്ങ കച്ചോടക്കാര് വരും മാങ്ങ ഉണ്ടായിട്ടുണ്ടങ്കിലേ അപ്പ അങ്ങനെ ഏ ആ മാങ്ങാ കൊണ്ടോയി പിന്നെ വീണ്ടും പിന്നും ഉണ്ടാവും അത് കൊണ്ടയാ പിന്നും ഉണ്ടാവും
ഏ
അങ്ങനെ കൊറേണ്ട് പിന്നെ മഴ പെയ്താ മാങ്ങന്റെ ടേസ്റ്റ് അങ്ങട്ട് പോവും
ആ അത് ശരിയാണ് ചക്കേം മാങ്ങേക്കെ അങ്ങനെ തന്നെ മഴെയ്ത് കഴിഞ്ഞാ പിന്നെ ആ വെള്ള എറങ്ങി ആ ഒരു ടേസ്റ്റ് പോവും
ആ
അവടെ വീട്ടില്ണ്ടോ മൂച്ചിണ്ടോ
ആ ഇണ്ട്ണ്ട് ആ വീട്ടില്ണ്ട് ഉം മാങ്ങ പിന്ന ത്തേ ഈ ഞങ്ങള അങ്ങോട്ടക്കെ മാങ്ങ ഇണ്ടാവല് തൊടങ്ങിയ ഈ കച്ചവടക്കാര് വരും മാങ്ങണ്ടേ അവര് മാവ് അവടെ കൊറേണ്ട് ഞങ്ങള് തറവാട് സ്വത്തായിട്ട് കൊറേ ഇണ്ട്
ഏ ആ ആ ഓല് പറി പക്ഷേ അപ്പ ഞമ്മക്ക് തരുലേ പറിക്കുമ്പോ
ഇല്ല ആ ഞമ്മക്ക് വേണെങ്കിലെട് ക്കാ പക്ഷെ അവര് പൈസ തരുന്നല്ലേ പിന്നെ അറിയുന്ന ആളായ കാര്ണം ത്തതൊക്ക അന്ന് മൂത്തതൊക്കെ ഇണ്ടെങ്കി ഞമ്മക്ക് തരും പഴുപ്പിച്ചോളി പർഞ്ഞിട്ട് ഉം അത്പിന്നെ അ ച്ചാറിടാനൊക്കെ പോവുന്നത് തോന്ന്ണ്ട് പിന്നെ ആ മൂത്തതൊക്കെ ആവുമ്പ അവര് പവുപ്പിക്കാൻ വേണ്ടിട്ട് പി ആദ്യ ഫസ്റ്റ് ഈ മാങ്ങ ഫസ് റ്റ്ണ്ടാവും ഞങ്ങളെ ഈ മാങ്ങ മൂവാണ്ടൻ ന്നർഞ മാങ്ങ കേട്ടിട്ടുണ്ടോ
ആ ആ വെള്ള മൂവാണ്ടൻന്ന
ആ വെള്ളമൂവാണ്ടൻ ആ അത് ഫസ്റ്റ് ഇണ്ടാവല്ലോ ആ അവ്‌ടിം പവ്തിട്ടുണ്ടാവൂല മൂവാണ്ടൻ മാങ്ങാ പവ്ക്കും വേഗം അപ്പ അയ്നൊക്ക വേണ്ടിട്ടാ തോന്ന്ണ്ട്
പറിച്ച് കഴിഞ്ഞാ വീണ്ടുണ്ടാകും തോന്നൂല്ലേ
ആഹ് അതന്നെ അതന്നെ പറഞ്ഞത് പറിച്ചഴിഞ്ഞാ വീണ്ടുണ്ടാവും ഒരു പ്രാവ ഒരു കൊല്ലത്ത് രണ്ടു പ്രാവശ്യക്കെ ഉണ്ടാവും തോന്നുന്ന്ണ്ട്. ഹ്മ്മ്
ഹ്മ്മ് ഇങ്ങനെ ഹ്മ്മ് പറിന്നേക്കാം ഇവിടെള്ളത് അതല്ല ഇവടെ ഈ കപ്പൽ മാങ്ങന്ന് പറയാലോ അതാ ഇള്ളത്
കപ്പൽമാങ്ങ എന്ത്‌ അതെങ്ങനെണ് വിത്താണോ
ആഹ് വല്യ മാങ്ങേ
ആഹ്. ആഹ് ഇവിടെ ഇണ്ടേന്നു മറ്റേ പപ്പായന്റെ വി മാതിരുള്ള മാങ്ങ
ആഹ്, ആഹ് അത്യാവിശ്യം വലിപ്പണ്ടാവത്.
ആഹ് ആഹ് ഇവടെണ്ട് ഇവടെണ്ടാമാങ്ങ പപ്പായെ പപ്പ്‌ എന്തായിരുന്നു അതിന് പറയ്ണത് ഇവിടെന്തോ വേറെന്തോരു പേരാ പറയാ ആഹ് നല്ല വലിപ്പണ്ടാവും. പക്ഷെ പവ്ത്താ നല്ല രുചിയാട്ടോ ആഹ് ആഹ് പിന്നെ വേറെ പിന്നെന്താ, നാലരൊക്കാവുമ്പോത്തിന് കുട്ടികള് വരോ
ആഹ് ഒരാള് നാല് മണിക്ക് വരും. ഒരാള് നാലര ഒരാള് നാലേമു ക്കാല് അങ്ങനെ മൂന്നാളും മൂന്ന് സമയത്താ വരാ
അപ്പൊ ഒര് സ്കൂളിലല്ലേ മൂന്നാളും
അല്ല മൂന്നാളും മൂന്ന് സ്കൂളിലാ പഠിക്കാ
ഏഹ്, അട്ത്താണോ സ്കൂള്
അല്ലെയോ ഒക്കങ്ങനെ വണ്ടീന്ന് വരാ രണ്ടാള് ബസ്സില് ഒരാള് ഓട്ടോലങ്ങനെ വരാ
ഹ്മ്മ്
ഞങ്ങള് ടൗണ്ന്ന് കൊറച്ച്ങ്ങട്ട് ഉള്ള്ക്ക് പോരണം ടൗണിലാണ് സ്കൂളൊക്കെ ഇള്ളത്.
ആഹ്.
അവ്ടെ അട്ത്താണോ വീടിന്റെ അടുത്തന്നെണോ സ്കൂളൊക്കെ
അത്ര എടുത്തല്ല ഏഹ് ഇന്നാലും ന ടക്കാളെ ദൂരം തന്നെ ഒള്ളൂ പക്ഷെ മെയിൻ റോഡിലായ കാരണം നട ചെറിയ കുട്ടികളാവുമ്പളേ ആഹ് തനിച്ച് പറഞ്ഞാച്ചാൻ ഭയങ്കര പേടിയാണ് വൻ ഓട്ട് ഇത് വണ്ടി വരും ഓട്ടർക്ഷ വരും
ആഹ്.
ഹ്മ്മ്
പഠിക്കോ മക്കളൊക്കെ
കൊഴപ്പല്ല
ഹ്മ്മ്.
പഠിച്ചോച്ചാ കൊഴപ്പല്ല ഇപ്പ ഇനിയിപ്പ റെഡിയായി ഇങ്ങനെ വരണം ഇപ്പ ഈ വെക്കേഷനില് ഫുൾ ഫുൾ ടൈം ഫോണല്ലേയിരുന്നോ ഇനിയാണ് ആഹ് ഇനി ഇങ്ങനെ ഇതായി വരണം എനിക്കൊരു പഠിച്ചോ പറയാ ഈ രണ്ട് മൂന്ന് മാസം വരെ നല്ല പണിയായിരിക്കും
ആഹ് ഒന്ന് ഇങ്ങട്ട് സെറ്റായി കിട്ടണം
ആഹ് സെറ്റായി കിട്ടണം.
ആഹ്
അവിടെ കുട്ടികളെങ്ങനെ
ഓടെ വെല്ലുവിളി ഉണ്ടോളും കുഴപ്പില്ല മറ്റേ ഓനിപ്പൊ രണ്ടാമത്തെ വർഷ ഷാ ചെറിയോൻ ഓൻ എഴുതാനൊക്കെ മടിയന്നെ വന്നാ തന്നെ അപ്പ തന്നെ ഫോണ് എന്നിട്ട വര്യാ
ആഹ് അത് എല്ലാടെ ഇണ്ട് ഫോണിപോ എന്റെ ചെറുതെന്നെ അവൾക്ക് ഫോണ് വാണം എന്നാ കളിക്കാനൊക്കെ ഇഷ്ടപോലെ സാധനണ്ട് അന്നു അവർക്ക് വേണ്ട ഒരു ഫോണ് ഫോണുണ്ടായ പിന്നെ ഒരു ആയിമാരി ഓക്ക് ഈ ഫോൺ കാണാൻ അങ്ങനെ നീ നീക്കുന്നത് പഠിച്ചിട്ടുണ്ട് മറ്റുള്ളവർന്ന് കണ്ടിട്ടേ അപ്പൊ അത് കാരണം ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പുല്ല എത്ര നേരം വേണമെങ്കിൽ ഇരിക്കും പക്ഷെ പേടിയാണ് ഇത്രയും ചെറിയ പ്രായത്തിലൊക്കെ ഫോൺ കൊടുത്തിട്ട ഇപ്പപ്പോ കണ്ണ് കേട് അങ്ങനൊക്കെ കേൾക്കുന്നല്ലേ
ആഹ് എത്ര ചെറിയ മക്കളാണെങ്കിലും ഫോണാണ് വേണ്ടത്
അതെ അതെ ഫോണാ വേണ്ടത്
ഉം
അല്ലാതെ നമ്മള് അല്ല പിന്നെ കുട്ടിയേളെ നോക്കിത്തരൻ ഒരാളു വേണം പക്ഷെ ഇവിടെയന്ന് പറഞ്ഞ ഏ മറ്റേ കാണാൻ ആരൂല്യ നോക്കി തരാന്
ആഹ്
അപ്പൊ നമ്മള് കൊടുത്തു പോവും നമ്മള പണി പണിയെടുക്കാന ഇടുങ്ങ ആക്കു അറിയാതെ കൊടുത്തു പോകും
കൊറച്ചര അയിമേ നിൽക്കട്ടെ കരുതി അങ്ങനെ കൈയിൽ കൊടുക്കും
ഓ ക്ഷെ അവക്ക് വേറുള്ള കളി കളി ഇപ്പോ കുട്ടികൾ കളികളൊന്നും അറിയൂല്ല ഒരു ടോയ്സയിട്ടുള്ള കളിയും അങ്ങനത്തെ ഒരു പരിപാടില്ലാ അപ്പൊ ഇത് അവർക്ക് ഫോണ് കിട്ടിയാ അവര് എവിടെന്ന് പോലും അറിയില്ല അങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളും
അയിൽന്നെ ഒരുവിധം കളികളക്ക് കാണണല്ലേ അപ്പൊ ഇങ്ങനെ കണ്ടിരിക്കും
ആഹ് അതെ അതെ
പണ്ടൊന്നും ഇപ്പ അങ്ങനെ ഇല്ലെലോ ഇന്ന് ഇപ്പ ഫോണൊന്നു ല്ലല്ലോ കളി ഓരോ കളിയളല്ലേ
ആഹ് നമ്മളൊയൊക്കെ ചെറിയ പ്രായത്തില് അങ്ങനെ മറ്റേ എന്ന കൊത്തങ്കല്ലൊക്കെ അറിയോ
ആ അതക്കെ അറിയാ
ആഹ് അങ്ങനത്തെ കളി പിന്നെ മറ്റേ കള്ളി വരച്ചിട്ടുള്ള ഒരു കളി ഉണ്ടല്ലോ എന്താ അയിന് പറയാ ഞങ്ങള് ഗീറ്റുകളിന്ന് പറയു മുറ്റത്ത് കള്ളി വരച്ചിട്ടൊക്കെ ആ വള്ളിച്ചാട്ടം ആ അങ്ങനത്തെ സാറ്റ് കളി അതൊക്കെയായിരുന്നല്ലോ മെയിൻ ആയിട്ട് ഇപ്പോഴ്ത്തെ കുട്ടികൾക്കൊന്നും അത് പറഞ് കൊടുത്താലും അറിയൂല്ല അവര്ക്ക് അറിയേല്ല അവര് ആഹ അസ്കൂള് ഒഴിവുണ്ടാമ്പോ അവര് ഓരോ തന്നെ ഫോണിൽ കളിക്ക എവിടെലും പോയിരുന്നിട്ടുണ്ടാവും ഒക്കെ കൂടെ ഒരാൾക്ക് ഒരു ഫോണ് മതി
ആ അല്ലെങ്കിൽ ഒറ്റക്ക് ഫ്രണ്ട്സ്ള്ളപ്പങ്ങട്ടലൊക്കെ പൊറത്തു പോണം അങ്ങനെയൊക്കെ അല്ലെ ഇപ്പോ
ആ അതന്നെ ആ അങ്ങനെയൊക്കെയണപ്പം
ണെങ്കില് പിന്നെ അടുത്ത് പൊറത്തു പോണം
ആ അതെന്നെ അവടെ അട്ത്തൊക്കെ പാർക്കും കാര്യങ്ങളൊക്കെണ്ടോ
ആ ഇവടെങ്ങനെ പാർക്കായിങ്ങണ്ടല്ല പോയി ഇരിക്കാനൊക്കൊര് പൊഴണ്ട് ഇവടെ അട്ത്ത് അയിന്റടുത്ത്ണ്ട് ഒരിത്
ആഹ്
അങ്ങനൊക്കെ പോവും
അവടെ പോയിരിക്കോ
ഉം ആ ന്റെ വെല്ല്യ മോള് പോവും ഓക്ക് ഫ്രണ്ട്സ് സാളുണ്ട് ഓലങ്ങനെ പോകും പോണ്ടാ പറഞ്ഞാലൊന്നും കേക്കൂ ക്കൂല പോവാനോൽക്ക് ക്യാഷും കൊടുക്കണം
ആഹ പിന്നെ ഈ മഴ പെയ്താലൊക്കെ വെള്ളം കേറോ
ഇല്ല അത്രെട്ത്തല്ല കൊർച്ച് പോവാണ്ട്
ആഹ്
ഉം ന്നാ ശെരിട്ടോ
ആ അയ്ക്കോട്ടെ
ഉം